ഹലോ
ഹലോ
ആ ഹലോ എന്തൊക്കെയുണ്ട്
ഓ സുഖം ചേച്ചിക്കോ ആ ചേച്ചിക്ക് സുഖമാണോ
ഓ സുഖായിട്ടിരികുന്നു
ഉം എന്ത്‌ പറ്റി ഇപ്പൊ ഒരു കോളൊക്കെ
കൊറച്ച് കാര്യങ്ങളൊക്കെ പറയാനുണ്ടായിരുന്നു ഞങ്ങളാണേലേയ് ഞങ്ങളാണെ രണ്ടു ദിവസം മുന്നേ ഒരു സ്ഥലം വരെ പോയായിരുന്നു അപ്പൊ അതിനെ കുറിച്ച് നിന്നോടൊന്ന് പറയാൻ വേണ്ടി വിളിച്ചയാ കൊട്ടാരക്കര മീൻപിടിപ്പാറന്ന് പറയുന്ന ഒരു സ്ഥലണ്ട് അവടെയാണേല് കൊറേ